ഹലോ ആഹ് കേൾക്കുന്നുണ്ടോ?
ഓഹ്
ആഹ് പറഞ്ഞോഎന്തൊക്കെണ്ട് വിശേഷം?
നല്ല വിശേഷം. എന്താ പരിപാടി എന്ന്ട്ട്?
ഇന്നത്തെ പരിപാടി ഇന്ന്പ്പവിടെ ഒന്ന് വെയില് ഉറച്ച് വരിയാണ്. പ്പം കൊറച്ച് തുണികളൊക്കെ ഉണ്ട് അതൊന്ന് കെഴ്കിടണം
ആഹ് ആഹ് ആഹ്
രാവിലെ കാപ്പി കുടി കഴിഞ്ഞു ഉച്ചക്കത്തേക്കുള്ള ഫുഡുകളൊ ക്കെറെഡി റെഡിയായി വരുന്നു
ആഹ് ഇവടെപ്പതാ രാവിലെ ചായ കുടിച്ച് പിന്നെ ഞാനും ബിസ്ക്കറ്റ് കഴിച്ച് പിന്നെ നാസ്തക്ക് പൊറോട്ടേന് അവിടെ എന്തേന്?
ഇവിടെ നമ്മള് പുട്ടുണ്ടല്ലോ പുട്ട്
പുട്ട് പുട്ടും കട
ആഹ് ആഹ് പുട്ടും കടലക്കറിയും
ഇവിടെ പൊറാട്ടയും കോഴ്ക്കറിയും നല്ലടിപൊളി പൊറാട്ടയും കോഴിക്കറിയും
ആഹ് പൊറോട്ട ഒക്കെ ഫാസ്റ്റ് ഫുഡിൽ പെടുന്നതല്ലേ?
പൊറാട്ട നമ്മള് ആഴ്ചൽ ഒരട്ടം എല്ലാ ശനിയാഴ്ചയും
ആഹ് ആഹ് ആ ആ അത് വല്യ വല്യ കുഴപ്പവില്ല, ഇപ്പഴത്തെ ഇപ്പഴത്തെ ലൈ ലൈഫ് സ്റ്റൈം അനുസരിച്ച് നോക്കുവാണെങ്കിൽ എല്ലാവർക്കും ഫാസ്റ്റ് ഫുഡിനോട് ഒക്കെയാണ് താല്പര്യം
ഉം അതിപ്പോ അങ്ങനെ ആയി കാലഘട്ടം എന്താച്ചെയ്യപ്പോ എല്ലാർക്കുംപൊറത്ത് ന്ന് തിന്നണതാണ് ഇപ്പ ഏറ്റവും കൂടുതൽ രുചി അതിൽ എന്താ ഇടണ് അയ്ൽ എന്താ ചേർക്കണ് എന്തൊക്കെയ പ്രശ്നങ്ങളാള്ളെന്ന് ആൾക്കാര് നോക്കണില്ല അതെപ്പോ നോക്കും രോഗം വന്ന് കഴിഞ്ഞാല് ഒക്കെ ഇനി എന്തെങ്കിലും രണ്ടു ദിവസം കിടപ്പിലായാലും ഹോസ്പിറ്റലിലായി ചെക്കപ്പ് ഒക്കെ ചെയ്ത് അപ്പൊ തെളിയും ഫുഡിന്റെ കുഴപ്പാണ് ഫുഡ് ഇൻഫെക്ഷൻ ആണ് അപ്പൊ അപ്പൊ പിന്നെ ഭക്ഷണം നല്ല ഉഷാറാക്കാന്നൊക്കെ പറയും പക്ഷെ അയ്ന് മുന്നേ കൊറേ നമ്മൾ അടിച്ചു കയറ്റിണ്ടാവും പക്ഷെ അതൊന്നും ആര് നോക്ക ക്കൂല ഇതൊക്കെ ആണ് ഇപ്പത്തെ വല്യ കുഴപ്പം നമ്മള് ഉറക്ക് റെഡി ആവൂല പിന്നെ എപ്പളും നമുക്ക് തോന്നി നേരത്ത ഫുഡ് കഴിക്കാ ഒരു ടൈംമുണ്ട് ഓരോ നേരത്തിന് പ്പൊ രാവിലെ കഴിക്കേണ്ട ഫുഡ് ഉച്ചക്ക് കഴിച്ചാൽ റെഡി അല്ലല്ലോ അപ്പൊ അങ്ങനത്തെ കൊറെ പ്രശ് ശ്നങ്ങള്ണ്ട്
ഉം മ്ഹ് ഹ്
പ്പെന്താ
ഇപ്പോം എനിക്ക് നാല്പത് വയസായി ഇപ്പം എന്റെ കാലിലൊരു മുറിവുണ്ടായിട്ട് അത് കരിയാൻ പാടുപെടുന്നു അപ്പം വീട്ടിലെ അമ്മ പറയുന്നുണ്ട് ഷുഗർ ഒന്ന് ടെസ്റ്റ് ചെയ്യോന്ന് ഞാന് ഇച്ചിരി പഞ്ചസാര ഉപയോഗിക്കുന്ന കൂട്ടത്തില
ആഹ്
ഉം ഒന്ന് ചെക്ക് ചെയ്ത കൊള്ളാവുന്നുണ്ട് നാളെ കൊണ്ടു പോയി ഒന്ന് ചെക്ക് ചെയ്യണം ഉം ഉം മ്ഹ്
അത് രാവി ലെ നമ്മള് ഫുഡ് ഭക്ഷണം കഴിക്കണെന് മുമ്പ് പോണം ഷുഗറ് ചെക്ക് ചെയ്യാന് രണ്ടും നടക്കും രണ്ടും നടക്കും പക്ഷെ മര്യാദക്ക് അറിയണം എന്നുണ്ടെങ്കിൽ ഭക്ഷണോന്നും ഇല്ലാതെ പോണതായിരിക്കും ഒരു സുഖം
ആഹ് ഫാസ്റ്റിങ്ങില് നോക്കുന്നതായിരിക്കും ബെറ്റർ അല്ലേ
മ്ഹ്
ആഹ് ഹാ ഹാ ആഹ്
നമുക്ക് ഷുഗർ ഒക്കെ അത്യാവശ്യം കൊറക്ക കാരണം എന്നാ തന്നെ ബോഡി കൊറേ മെയിന്റെയ്ൻ ആകും തടിയൊക്കെ കൊറയും ഫാറ്റ് ഇണ്ടാവൂല പിന്നെ എന്താ വെച്ചാല് ഇപ്പ എല്ലാവർക്കും മധുരമുള്ളതിനോട് ഇഷ്ടം കൂടുതലായിരിക്കല്ലോ പക്ഷെ അതില് നമ്മളൊരു നിയന്ത്രണം വെച്ചില്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യല്ല ഏഹ് നമ്മളെ ബോഡിക്കന്നേ കേട് വരികാ അവിടെന്നിട്ട് എങ്ങനെ? ഓഹ് ഫുഡിലൊക്കെ നല്ലെ വീട്ടിലൊക്കെ നല്ലെ ഷുഗർ ഇടലുണ്ടോ?
ആഹ് കൂടുതലും ഞാന് ഏഹ് വെളീന്ന് കഴിക്കത്തില്ല ഇവ്ടെ വീ ട്ടിയില് ഫുഡ് ഒണ്ടാക്കുവാണേല് ചായ കൂടുതലായിട്ട് കുടിക്കും അതില് പഞ്ചസാര കൊറച്ച് കൊറച്ച് ഇടും. ജാസ്തി ഇടും ഇപ്പ ഇപ്പൊ ഈ കാലിലെ മുറിവ് കാരണം ഞാനിപ്പം ഒന്ന് കുറച്ചിരിക്കാണ് പഞ്ചസാര.
ഉം.
ഇപ്പം ചായ കുടിയിൽ മാത്രം ഷുഗർ കൂടണോന്നില്ലല്ലോ നമ്മള് മു ട്ടായി കഴിക്കുന്നൊണ്ട്. ചോറ് കഴിക്കുന്നൊണ്ട്. അതിൽ നിന്നെല്ലാം ഷുഗറ് കൂടാൻ സാധ്യത
ആഹ് അതിപ്പോ ബ്രെഡ് ഐറ്റംസ് കേക്കൊക്കെ ആണെങ്കിലും നമ്മള് അറിയാതെ ത്തന്നെ ഷുഗറ് കേറും അത് ഷുഗറില്ലാന്ന് നമ്മള് തെറ്റ്ദ്ധരിക്കാണ് കാരണം അതില് ഇപ്പൊ നല്ല ഷുഗറടങ്ങീട്ട ബ്രെഡ് കാര്യങ്ങളൊക്കെ. ഏഹ് വ വല്യ ഷുഗറല്ല എന്നാലും കേക്കിലൊക്കെ നല്ല ഷുഗറ്ണ്ട്. അമ്മളത് സാധാ പോലെ തിന്നും പിന്നെ രണ്ട്രണ്ണം മൂന്നെണ്ണക്കെ അട്പ്പിച്ച് തിന്നും ഇപ്പൊ ബിസ്കറ്റൊന്നും. ഒന്ന് തിന്നാൻ പാടുള്ളൂന്ന് പറഞ്ഞേക്കാ.
ഉം ഞാന് ഷുഗറിന്റെ കാര്യം നമ്മുടെ ഒരു കൂ ട്ടുകാരനോട് ഇങ്ങനെ സംസാരിച്ചപ്പോ അദ്ദേഹം പറഞ്ഞത് മാങ്ങ കഴിച്ചാലും ഷുഗറ് കൂടാൻ സാധ്യതയുണ്ട് എന്നാ പറഞ്ഞത്.
അതന്നെ മധുരം പ്പോ അമ്മള് ജ്യൂസ് കുടിക്ക്ല്ലെ ജ്യൂസ് ഇപ്പൊ മധുരംല്ലാതെ കുടിക്കാൻ കഴില്ലല്ലോ ചായന്റെ പോലല്ലല്ലോ. ഹ് അത് നമ്മള് ഷുഗറായി കയ്ഞ്ഞാ പിന്നെ നമ്മള് അതിലും കൊർക്കെണ്ടിയരും കാരണം ഇപ്പം നമുക്കയ്ന്റെ ടേസ്റ്റ് കിട്ട് ട്ടൂല അയ്ന്റെ രുജി കിട്ടണംന്നുണ്ടെങ്കി അത് ആഹ്. ഈ മധുരത്തോടെ തന്നെ കയിക്കണം മധുരം ഒയ് വാക്കിയാ പിന്നെ അതില് രുജി ണ്ടാവൂല. ഇപ്പൊ ഞാനിപ്പോ വ്ടെ കഷ്ട്ടപ്പെട്ട് എയ്തിനേഷം ഇൻക്കങ്ങനെ വല്യ കൊയ്പ്പം കാണിക്കില്ല. ഇൻക്കൊരു ഇരുവത് വയസ്സായിട്ടുള്ളു പക്ഷേ ഇനിയും കൊറേ കാലം ജീവി ക്കണന്ന്ണ്ടെങ്കില് ഷുഗറൊന്നുല്ലാതെ നമ്മൾ ഇപ്പ തന്നെ അതിനെ നിയന്ത്രണം വെച്ചാല് റെഡിയാവുള്ളൂ.
ആ ഉം ഉം ആ ഇങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മള് പ്പം ജീവിതത്തിന്റെ മുക്കാൽ ഭാഗു ആയെന്ന് തോന്നുന്നു. നാല്പത് വയസ്സായില്ലെ മനുഷ്യന്റെ ശരാശരി ആയുസിപ്പം അസുഖങ്ങളൊന്നും തന്നില്ലെങ്കിലും അറുപത് വയസ് വരെയാണ്.
ഉം.
ഉം അതും ഇപ്പൊഴത്തെ ഈ രീതിയിലുള്ള ഫുഡുകളൊക്കെ കൈച്ച് കഴിഞ്ഞാ ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈലും ജീവിതവും ഒക്കെ ആയതൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല എന്ത് സംഭവിക്കും നാളത്തെ അവസ്ഥ എന്താണെന്നൊന്നും. നമുക്കൊരിക്കലും പറയാൻ പറ്റത്തില്ല.
ഉം ഉം ഉം അതന്നെ നമുക്ക് ഒന്നും പറയാൻ പറ്റൂല കാര്ണം. ഇപ്പൊ വയസ്സ് കയുമ്പളാണ് ഈ രോഗങ്ങളും കാര്യങ്ങളൊക്കെ വന്നൊട്ങ്ങാ. പിന്നെ നമ്മള് അന്ന് അങ്ങനെ ചെയ്താ മതിയായിരുന്നുന്ന് ഇങ്ങനെ ആലോയ്ച്ചിട്ട് കാര്യംണ്ടാവില്ല നമ്മള് ചെയ്യാണെങ്കി നമ്മളിപ്പൊ എന്താണോ ചെയ്യ്ണത് അതില് ഒരു നല്ലൊരു കാര്യങ്ങള് കൊണ്ടുവരാ നിയന്ത്രണം കൊണ്ടുവരാന്നുള്ളതാ കാര്ണം പ്രായായ് ത്തി കൈഞ്ഞാ പിന്നെ നിയന്ത്രണം കൊട്ന്നിട്ടും കാര്യണ്ടാവ് ല കാര്ണം അത് അതിക്രമിച്ചിട്ടുണ്ടാവും.
തുടക്കത്തിലെ ഏതൊരു കാര്യവും നിയന്ത്രിക്കുവാണെങ്കി ഓക്കെയാ.
ഉം അതെന്നെ തുടക്കത്തില് നിയന്ത്രിക്കാണ് ഒര് ആവറേജ് ഒര് ഒര് ഒര് ശരാശരി കണക്ക് വെച്ച് നോക്കി നിയന്ത്രിച്ചാ മതി ഒന്നായ്റ്റ് നി പ്പ വാണെങ്കി നമുക്ക് അത്ര പൂതിണ്ടെങ്കി എടക്ക്ക്ക ആവാം ക്ഷേ ഇത് എന്നും ങ്ങനെ തുടർച്ചയായിട്ട് ചെയ്യുമ്പോ പിന്നെ അത് നമ്മളേ നന്നായിട്ട് ബാധിക്കും നമ്മള് അറിയാത്തന്നെ നമ്മള നന്നായിട്ട് ബാധിക്കും
ഉം ഉം ഉം അത് നല്ലൊരു അത് നല്ലൊരു ടിപ്പാണ് നമ്മളെപ്പോഴും നമ്മളെ ആ എന്തെലും ഉണ്ടെങ്കിൽ ആഴ്ചെലൊക്കെ ആഴ്ചേലൊന്ന് നോക്കുക
ഉം
ഉം നമുക്ക് ആഗ്രഹമുള്ള ഫുഡ് ആണെങ്കിൽ ആഴ്ചൽ ഒരിക്കലൊന്ന് കഴിക്കക
ഉം
ഉം അപ്പൊ പിന്നെ ഇത്രയും ഇത്രയും പ്രശ്നങ്ങള് വലുതായിട്ട് വരത്തില്ല
അതിപ്പോ കല്യാണങ്ങളും കാര്യങ്ങളൊക്കെ കൂടിലെ അത് നിങ്ങള് ശ്രദ്ധിച്ചൊന്നറില്ല നമുക്ക് ഇപ്പൊ ഒരീസം നമ്മള് ഇപ്പൊ മന്തി പുറത്തുന്ന് കഴിച്ചു വിചാരിക്കാ പ്പൊ നമ്മള് നല്ലൊരു തട്ടുകടി ഒരു ഹോട്ടൽന്ന് പോയി കഴിക്കും അപ്പൊ പിന്നെനിപ്പോ നമുക്ക് ഞായാഴ്ച പിന്നെ ഒരു കല്യാണം ഉണ്ട് അതിലപ്പോഈ ബിരിയാണി മന്തി അങ്ങനത്തെ വല്യ വല്യ ഫുഡ് കടായി അങ്ങനത്തെ വല്യ വലിയ ഫുഡുകൾ ഉണ്ടാവും നമ്മൾ അവിട നിന്ന് കഴിക്കും ഇവിടന്നും കഴിക്കും പിന്ന വേറെ ഇനി ഇപ്പ രണ്ട് ദിവസം കഴിഞ പിന്നെ ഒരു പരിപാടി ഉണ്ടെങ്കെ നമ്മൾ അവിട്ന്ന് ഇതേ ഫുഡ് തന്നെ കഴിക്കാ അപ്പൊ ആഴ്ചയില് അപ്പൊ നമ്മള് ഒരു നാല് ഫു നാല് ദിവസം തന്നെ അങ്ങനെ വലിയ ഒരു ഭക്ഷണത്തിനായി മാറ്റി വെക്കാണ് ഇങ്ങനത്തെ ഈ എന്താണ് നമ്മുടെ ശരീരത്തിന് കേടുള്ള ഏഹ് ഇത് മാറ്റി വെക്കുമ്പോൾ നമുക്ക് നമ്മൾ തന്നെ വിളിച്ചോണ്ടര്ണെ ബുദ്ധിമുട്ട് ട്ടാണ് പിന്നെ ഈ മന്തി ഒക്കെ ആവുമ്പോൾ ദഹിക്കാനൊക്കെ നല്ല റിസ്ക് ഉള്ളതാണ് കാരണം സാധാരണ ചോറും ബിരിയാണിന്റെ കാര്യല്ല മന്തിയൊക്കെ നല്ല ടൈമ് എടക്കും അപ്പോ അത് നമ്മുടെ ശരീരത്തിനെ ബാധിക്കുന്നുള്ളത് നമ്മളപ്പൊ ചിന്തിക്കൂല നമുക്ക് അപ്പൊ എന്ത് വന്നാലും ഫുള്ളായിട്ട് തിന്നണം അല്ലെങ്കിൽ ഒരു ഏഹ് അൺലിമിറ്റഡ് ഒക്കെ ആയിട്ട് ഇപ്പൊ തിന്നാ പോണവരുണ്ടല്ലോ ഹോട്ടലിലേക്ക് അതൊക്കെ പൈസ കൊടുത്തുകണ്ട് നമ്മൾ ആരോഗ്യം കളയന്നാണ് എനിക്ക് പറയാനുള്ളത്
ഇപ്പ ഏതൊരു കടയിൽ പോയാലും മന്തിക്കടയിൽ പോയാലും ഇപ്പം അൺലിമിറ്റഡ് റൈസ് കിട്ടാത്ത കടകളില് കസ്റ്റമർ കുറവാ ആള് വരൂല ആഹ് ഇപ്പൊ അൺലിമിറ്റഡ് ഉള്ളടത്താണ് ആൾക്കാര് കൂടുതൽ പോകുന്നത്
ഉം
അത് കൂടുതൽ കഴിക്ക എന്നതാണ്പ്പം എല്ലാരും നോക്കുന്നത്
ഉം
എന്റെ അഭിപ്രായത്തിൽ ഇത് കഴിക്കുന്നുന്നത് കൊണ്ട് ദോഷവും ഉണ്ട് ഗുണവും ഉണ്ട് പക്ഷെ ഇതിന്റെ കൂടെ കുറെ വെജി റ്റബിൾസുകൾ കഴിക്കുകുവാണെങ്കിൽ വലിയ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകൻ തോന്നുന്ന്
അപ്പ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഏഹ്
ആൾക്കാര് ഈ ആഹാരത്തിനോടൊപ്പം പച്ചക്കറികളൂടെ ഉൾപ്പെടുത്തുവാണെങ്കിൽ നല്ലതായിരിക്കും എന്നാ എന്റെ അഭിപ്രായം
ആഹ് അതിനെ ഇപ്പ പച്ചക്കറില്ലല്ലോ ഇപ്പകുറവാണല്ലോ ഓഹ് അതൊരു വിഷയമാണ് നമ്മള് ഫുള്ള് എന്താണ് വെറ്റീറിയൻ അല്ലാതെ നമ്മുടെ കഴിക്കുന്നത് പിന്നെപ്പെന്താണ്. കാര്യങ്ങളൊക്കെ
കാര്യങ്ങളൊക്കെ കൊഴപ്പല്ലാതെ ഇങ്ങനെ പോകുന്നു.
ഉം ഉം ഉം ഉം
അവടെ എങ്ങന മഴയൊക്കെ ഉണ്ടോ?
മഴ ഉണ്ടായാര്ന്ന് ഇപ്പൊ കൊറഞ്ഞതാണ് ഇപ്പൊ ഒരു ശമനണ്ട് പ്പൊ കണ്ടിട്ട് ഇപ്പം പിന്നേ വല്യകൊഴപ്പൊന്ന് ആഹ് ഇപ്പ മഴ തൊടങ്ങി പിന്നിം നമ്മള് അറിയാതെന്നെ ഇപ്പ ചെറിയെ മഴ ഉണ്ടവോല്ലോ ങ്ങന നിക്കാതെ പെയ്യുന്ന
ആഹ് ഹാ
അതിണ്ട് ഇവിടെ അത്യാവശ്യത്തിന്.
ആഹ് ഇവിടെ മഴ ഇവിടെ മഴയൊന്ന് തൂർന്ന് ചെറിയ വെയിലൊക്കെ വന്ന് അതിനി എത്ര ത്രത്തോളം നേരം ഉണ്ടാവും എന്നൊന്നും ഒരിക്കലും നമുക്ക് പറയാൻ പറ്റത്തില്ല..
ഉം
ഇവിടെ പിന്നെ ഇന്ന് കെ എസ് സി ബിയുടെ ഹേ ടച്ച് റ്റ് പരിപാടിയുണ്ട് അപ്പം നമുക്ക് പവർ സപ്ലൈ ന്ന്ല്ല.
അതാ കറണ്ട് ഇല്ലാതെപ്പ എങ്ങനെയ ജീ ക്കാൻ കയ്യ നമ്മടെ വല്ല്യോര് ജീവിതത്തിന്റെ ഒരു വല്ല്യ ഭാഗാണ് ഇപ്പോ വൈദ്യുതി ന്ന്ള്ളത്. ഞ അതല്ലാതെ നമുക്ക് ഫോണ് ചാർജ് ചെയ്യാനോ മറ്റു കാര്യങ്ങളൊക്കൊന്നു നടക്കില്ല. അപ്പൊ അതക്കേണ്
പ്രശ്നം തെന്നാണ് പിന്നെ നമ്മളെ സംബന്ധിച്ചടത്തോളം എന്നെ സംബന്ധിച്ചിടത്തോളം പിന്നെ വൈഫൈ ഒന്നും ഇല്ലാത്തത് കൊണ്ട് വലുതായിട്ട് ഏക്കുന്നില്ല.
മ്മ് ന്നയിക്കോട്ടെ ടൈംമായി തൊടങ്ങി.
ആഹ് ശരി ആഹ് ശരി ആയിക്കോട്ടെ.